എന്തൊക്കെ വിശേഷം
സുഖാണ്
എന്താ പരിപാടി ഇവിടെം സുഖാണ്
ഉം ചായ കുടിക്ക
ആഹ് നോമ്പായിട്ടുണ്ടാവുലേ
ആഹ്
പിന്നെ എന്തൊക്കെയ ആഹ് നോമ്പായിരുന്നു
ഉം ചായകുടിച്ചോ
ട് കയ്ച്ചു
ആഹ് ആഹ്
അല്ലങ്കി ആ അല്ല അങ്ങനെണ് നോമ്പിന അങ്ങനെ ആവൂലാ ട്ടോ ഇങ്ങനെ സുന്നത്ത് നോമ്പിനൊക്കെ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കഴിക്കും അല്ലെങ്കിൽ ഏഹ് മറ്റേത് പിന്നിം ഇരിക്കണം പിന്നെ മക്കളെ ആഹ് മക്കളെ വായന എല്ലാം ആഹ് മൊടങ്ങുവേ അപ്പൊ പിന്നെ വേഗം അതാണ് കഴിച്ചിട്ട് വേഗം നിസ്കരിക്കും അപ്പ് അപ്പൊ പിന്നെ ആ പ്രശ്നം വരില്ലല്ലോ ന്നെ കെടക്കുമ്പം എന്തേലും ചെറുതായിട്ട് കയ്
കഴിക്കും ആഹ് കൊഴപ്പൊന്നുല്ല സാധാരണ നോമ്പിന്റെ തേമാതി സ്പെഷ്യൽ പത്തിരി ചിക്കൻ കറി ബീഫ് വരട്ടിയത്
ആഹ് സ്നാക്സൊക്കെ അയിട്ടുണ്ടാരുന്നോ
സ്നാക്സ് ഇന്ന് പൊക്ക്കാവടയ്ന്നു പിന്നെ മാങ്ങ വെള്ളം
മക്കളൊക്കെ
കൊണ്ട് വിടെ നാളെ പിന്ന അവ ദ്യായതുകൊണ്ടേ ഒക്കെ ഒന്ന് കളിക്കാൻ തിരിഞ്ഞിട്ടുണ്ട്
ആഹ് അതെന്നെ ഇവിടെയും ഉം ഇവിടെ ഒരാളില്ല അവധി ന്നർഞ്ഞ് ഉമ്മാന്റെ വീട്ട് പോയി ഒരവദി കേക്കാൻ നിക്കല്ലേ ഇതിനെ രണ്ടും കൂടി ഒരുമിച്ച്
ആഹ് ആഹ്
അതോണ്ട്
അത് പിന്നെ പോവാലോ
ആഹ്
എത്രിലാ സ്കൂളിലൊക്കെ
ഒരാള് ഏഴില് ഒരാള് മൂന്നില് മൂന്ന് പേരാണ് ഒരാള് ചെറുതാണ് മൂന്ന് വയസ്സായിട്ടുള്ളൂ ആഹ്
അത് പോലെ തന്നെണ് ഒരാള് ആറില് ഒരാള് ആറില് ഒരാള് നാലില് ഒരാൾക്ക് മൂന്നര വയസ്സ്
ആഹ് ഏകദേശ
ഹ ഹ ഒരേ പോലെ ലെ ആഹ് ഇവടെ മൂത്തത് പെൺകുട്ടിയാണ് പിന്നെ ആൺകുട്ടി പിന്നെ പെൺകുട്ടി
ആഹ് ആഹ് ഒരാൺകുട്ടിന്നെള്ളൂല്ലേ
ഒര് ആൺകുട്ടിന്നുള്ളു
ആ
പിന്നെ എന്തൊക്കെയാ അ കു കുട്ടികൾക്ക് ഇന്ന് നോമ്പില്ലായിരുന്നു നോമ്പ് എടുത്തിട്ടില്ല നാളെ എടുക്കണൊള്ളു
അ എന്നാലും ഞമ്മള് കൂടെ ഇരിക്കുവേ എന്റെ കൂടെ അങ്ങനെ മക്കള് ആ മൂന്ന് എല്ലാരും ഒ ഒരേ പോലെ ടേബിളിമ്മേ ഇരുന്ന് വട്ടത്തില് ഇരുന്ന് നമ്മൾ സാധാരണ നോമ്പിന് തുറക്കണ പോലെ
അങ്ങനെ തുറക്കും ഇല്ലേ
ഉം ചെറുതിനാണ് ഭയങ്കര ഇഷ്
ആ ചെറുതി ക്കും ഇവര് രണ്ടാളും ഇരിക്കൊന്നുല്ല ഇവര് പിന്നെ ഓൽക്ക് നോമ്പുണ്ടെങ്കി ഇരിക്കും
ആപിന്നെ എന്റെ മോൻ മോന് ഇവിടല്ല മോൻ വീട്ട് ലീവാണെന്ന് പറഞ്ഞോണ്ട് അവിടെ അമ്മായിയൊക്കെ വന്നിട്ട് പിന്നെ മോളാണ് മോള് നോമ്പെടുത്തിരുന്നു
ആ ആ ഇവിടെ നാളെ എടുക്കും നാളെ ഫ്രൈഡേ അല്ലേ അപ്പൊ ഇനി എന്തേലും സ്പെഷ്യല് ഒക്കെ വേണ്ടി വരുവല്ലോ
ആ
നാളെ ഇനി എടുക്കും അ ലീവുണ് ലീവ് ആയാലാ കേധേഡ് മയ കുറവാണ് ഇന്ന് പെയ്തീനു പൊതുവേ കോ കൊറവാണ്
ഹെ ഇവിടെ രണ്ടു ദിവസംഅത് പോലെ നല്ല വെയിലേന്നു പ്പോ ഇന്ന് ഉച്ചക്ക് ഒന്ന് പെയ്തു
ഇന്നിപ്പോം കുട്ടികള് സ്കൂള് വിട്ട് വരാം ടൈമില് ഒന്ന് പെയ്തു അല്ലാതെ വേറൊന്നും പെയ്തിട്ടില്ല ഉം ആ പിന്നെ മഴയൊന്നുല്ല
ആ മഴയാണെങ്കിൽ മഴന്നെ വെയിലാണെങ്കി എന്തൊരു വെയിലും ചൂട്ന്ന് അറിയോ
ഇന്നലെയൊക്കെ എന്തോരു ചൂടായിരുന്നൂന്നോ
ആ രാത്രി ഒന്ന് ഇങ്ങനെ ചെറുതായി ചാറി മഴ
പുലർച്ചെ ഇന്നലെ പുലർച്ചെ എണീറ്റപ്പളൊക്കെ ഉണ്ടായിരുന്നു മഴ
ആ എന്നിട്ട് ഇണ്ടാക്കി സ്പെഷ്യൽ എന്താ ഇണ്ടാക്കി തൊർക്കാക്ക
ഉച്ചക്ക് അ പോറതിന്ന് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടോവാൻ ഉള്ളിന് ചല ക്കിന്നു പിന്നെ ആർക്കും വേണ്ടല്ലോ അപ്പൊ പിന്നെ പൊറത്തൂന്ന് വാങ്ങുമ്പോ പിന്നെ കറക്റ്റ് ഓരോരുത്തർക്ക് എണ്ണിയേ വാങ്ങുള്ളൂ
ആആ
അപ്പൊ നെയ്യപ്പം വാങ്ങി
ആ
പിന്നെ റൈസ് വാങ്ങി ഫ്രൈഡ് റൈസ് ഒക്കെയുണ്ട്
അ അ
പിന്നെ ഇവിടെ കടായി ഉണ്ടാക്കിയിന്ന്
ഏ അടുത്തന്നെയാണോ കടകളൊക്കെ
പോയി കോട്ന്ന്
ആ
കുട്ടളെ
ഹെ
അപ്പം ഹസ്ബൻഡ് പോയി
നിങ്ങക്ക്മാ ഏ ഒരിക്ക് നോമ്പുണ്ടായിരുന്നോ
അല്ല ഒൽക്കില്ല നാളെ എടുക്കും
ആഹ്
ഓ അപ്പൊ ആഹ് നമ്മള് മാസം കണ്ട രീതി നോക്കുമ്പോ കലണ്ടറിൽ ഓൾറെഡി അച്ചടിച്ച് വരുന്നതല്ലേ
ആ
അപ്പൊ പിന്നെ അതില് വ്യത്യാസം ഇണ്ടാവൂലല്ലോ
ആഹ് ശരി
ഉ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ഇപ്പ പെരുന്നാളായാലും ഒക്ക അങ്ങനെയല്ലേ
വീട്ടിൽ പോവ്ണ്ടോ
ഇല്ല നാളെ പോയി ശനിയാഴ്ച ക്ലാസ്സുണ്ട് ഇല്ലേ
ഉം അതന്നെ ഇപ്പ ഞാന ഇങ്ങ നിക്കണത് പോണോ പോണ്ടെ വിചാരിച്ച
ശനിയാഴ്ച ക്ലാസ് ഇല്ലെങ്കി പിന്നെ പോയാ മതിയത്
പോ വ ണ്ടിപ്പം അല്ല അതിന്റെ പകരം എടുക്കണണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ കൂടെ ഇപ്പൊ പകരം എടുക്കണണ്ട്
എടുക്കുന്നുണ്ട് ഇവിടെ
ആഹ്
അപ്പം പിന്നെ തിങ്കള് മുതല് പേരന്റ്സ് മീറ്റിങ്ങു ആണ്
ആ
പിന്നെ മദ്രസയില് ഒക്കെ പരീക്ഷ തുടങ്ങാനായില്ലേ പതിനെട്ടാംതിയക്ക തുടങ്ങി പിന്നെ ഇപ്പ പോവാന്നാ നമക്ക് ടൈം മുല്ല ഒന്ന് സ്വസ്ഥതയോടെ നിക്കാൻ പറ്റൂല അത്രന്നെ
മദ്രസും സ്കൂളും ഇവിടെ ഒരുമിച്ചാണ്
ആ ആ ഓ അവിടെ ഒരുമിച്ചാവൂല്ലേ ആ അവിടെ പിന്നെ സ ഇതാണ് വേറെ വേറെയാണ് പിന്നെ വേറെ ആണെലും രണ്ടാള് ഒരാൾ വേറെ സ്കൂള് ഒരാള് വേറെ സ്
ഏ രണ്ടാള് സെപ്പറേറ്റാ
ആഹ് അപ്പം ഇനി കഴിയൂല അല്ല ഒരാൾ പഠിക്കുമ്പോടുത്ത് എൽ പി നാലു വരെ ഉള്ളു ഒരാൾ ആ അത്രേ ഉള്ളൂ എടുത്താണ് അത് നമ്മൾടു ടുത്താണ് അതുകൊണ്ട് പിന്നെ നമ്മള് ചെറിയ കുട്ടികാളല്ലോ അപ്പൊ നമ്മള് ദൂരം നോക്കൂലല്ലോ പിന്നെ ഒരാൾക്ക് ഇതേ പോല ദൂരണ്ട് കഴിഞ്ഞാ എല്ലാരും അങ്ങനെ തന്നെയാണ് പിന്നെ പലയുണ്ട് പലേ തുംണ്ട് നമ്മക്ക് ചേരി നമ്മള അടുത്ത തന്നെയാണ് അപ്പോൾ അങ്ങനെ ചേർത്ത്
ആ
അങ്ങനെ ആകുമ്പോ ബുദ്ധിമുട്ടാണ് ഒരാൾ ഒന്നുണ്ടാവും ഒരാൾക്ക് ഒരു ദിവസം അങ്ങനെയൊക്കെ ആവുമ്പോളേ
ആ
ഇനിയിപ്പോ അവിടെ നാല് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ട്ടോ അഞ്ച് കഴിഞ്ഞാല് വേറെ സ്കൂൾ പോകണംന്നാ പറണ ഒരാള് ഒരാള് വേറെ സ്കൂള്ള അപ്പൊ രണ്ടാലും രണ്ട് കൊമ്പത്താവും
എണീച്ചു നിക്കാൻ പറ്റിണ്ടാവൂല
ആ അപ്പ നമ്മക്ക് അതേ അമ്മളന്നും നടക്കൂല
അതെ
പിന്നെ വല്ല അവധിയൊക്കെ വരണം
അതെ ആ അവധി ഒന്നും ഉണ്ടാവോ ഇപ്പൊ ഈ ഒരു രണ്ട് വർഷായിട്ടാണ് ഇപ്പൊ വെക്കേഷൻ എല്ല് പേര് നാളു പേരുണ്ട്
ആ രണ്ട് കൂടി ഒരുമിച്ചുള്ള കുട്ടികൾക്ക് സുഖാണെ
ആ ആക്ക പക്ഷെ അങ്ങനെ ആവുമ്പോലെന്ത് ചെയ്യും ലോ ഓക്കെ ആവൂല
ആ അതാണ് അതൊണ്ട് അങ്ങനെ പ്രശ്നം വരുന്നവരും ഉണ്ട്.
ആ ഞങ്ങൾക്ക് അങ്ങനെയാണ് പുതിന് വീട്ടിലാരും ഉണ്ടാവൂല്ല പോകാനും ഒയുവുണ്ടാകുന്ന ടൈമില് വീട്ടില് ആളുണ്ടാവില്ല
ആ അപ്പൊ ഉമ്മ ഉണ്ടാവോ
എങ്ങനെ
ഉമ്മ വീട്ടിലുണ്ടാവുവോ നിങ്ങളു പോകുമ്പോ ഒറ്റക്കാവോ ആ അപ്പ
അത് പോലട്ട് പോവാൻ പറ്റൂലല്ലാ അപ്പൊ
അങ്ങനെ
അങ്ങനെയാകുമ്പോ പിന്നെ പ്രശ്നാണ്.
ഉം
പിന്നെന്തൊക്കെയാ
പിന്നെന്താ അങ്ങനെ പോണു
ഉം ഇന്നിപ്പോ ജിതിമ്മേ കിടക്കും പത്തിരി ഇറച്ചിയുമ്മേ
ആ ക്ഷീണം കൊണ്ട് നല്ല ക്ഷീണം ഉണ്ട് പക്ഷെ ഇന്ന് കൊറച്ചൊക്കെ ഒരു മഴ ഴായപ്പോ ഒരാശ്വാസം ഉണ്ട് ട്ടോ ഉച്ചക്ക് മഴ പെയ്യ്തപ്പോ ഉം രാവിലെ ഒന്ന് പിന്നെ നോമ്പാവാണ്ട് കൊറച്ച് വൈകിഎണീച്ചു പിന്നെ കുട്ടികളെ കൊണ്ട കൊണ്ടോയി ആക്കലേന്നു കാക്കൂ ല്ല ലീവില്ലന്ന് കൊണ്ടയാക്ക അപ്പ ലീവായിരുന്നു അപ്പ പിന്നെ കൊണ്ടയാക്കോണ്ട്ന്നെ കുറ നേരെ വൈകി എണീ ച്ചു അയിതിനാലെ ഉച്ചക്ക് കിടന്നിട്ടൊന്നുമില്ല പശേ ഉച്ചക്ക് കടന്നിട്ടില്ലേലോ അല്ലങ്കേ
ഫുഡ് ഉണ്ടാക്കണോണ്ടേ ആ എനിക്ക് ഭയങ്കരഷ് നോമ്പ് വെടിച്ച പിന്നെ രാവിലെ എല്ലാതും നമ്മൾ ചെയ്യണ്ടേ എല്ലാ അതും സാധാരണത്തെ പോലെ ചെയ്യണ്ടേ അപ്പൊ പിന്നെ ആ ഏതായാലും ഇപ്പോ രണ്ടു ദിവസം അല്ലേന്ന് വിചാരിച്ചാണ് അ നോൽ
ഉം
രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെത് ല്ല പിന്നെ മഹത്വം കേട്ടാ പിന്നെ നമ്മള് ദുൽഹിജ്ജക്ക ഒന്ന് മുതൽ പത്ത് വരക്കെ
എന്തേ ഞാന അങ്ങനെ നോറ്റിരുന്നു ഞാനീ നാലെണ്ണം നോറ്റു പിന്നെ എനിക്ക് പല്ല് വേദന നിർത്തി
എനിക്ക് പിന്നെ നോൽക്കാൻ പറ്റൂലായിരുന്നു പിന്ന ഏതാലും ഒൻപതും പത്തൊന്നും ഉൽക്കാച
ആ നോറ്റ് വീട്ടാനൊക്കെ ഉണ്ട് കഴിഞ്ഞേറ റമതാനത്ത് നോമ്പന്നെ ഒരു എട്ടെണ്ണം പോയിട്ടുണ്ട് ഇന്ന അത് സ സുന്നത്ത് നോക്കുമ്പോ പറളായി എടുക്കാലോ അങ്ങനെ വിചാരിച്ച ഇങ്ങനെ നോമ്പ് ശരിക്കും പറ നല്ലതാ നമ്മുടെ ശരീരത്തിനും കൊറെ ആശ്വാസാണ് ഉ
പിന്നെ എന്താടാ ഞാൻ പിന്നെ വിളിക്കാന്ന
ആഹ ശരി